ഹലോ ആഹ് കേൾക്കുന്നില്ലെ ആഹ് ആഹ് പിന്നെ എന്തൊക്കെ വിശേഷം
ഓ ഇന്ന് ഇവിടെ മൊത്തം മഴയായിരുന്ന് ഉം ഇപ്പം
ക്ക് അങ്ങനെ ചെയ്യാം എന്നാലും-
ആഹ് മഴ തന്നയാ ആഹ് കഴിച്ചു കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം ആയി ഇനി ചായയുടെ സമയായി
ഉം മോന് ഒറങ്ങിയോ
മോന് ഒറക്കവാ കൊറച്ചു നേരം കൊണ്ട് ഒറക്കെയാണ് എപ്പോ വേണമെങ്കിലും ഒരു നെലവിളി കേക്കാം മ് മ് മ് മ് മ് മ്
മോള് വരാനായിട്ട് ഇണ്ടാവും അല്ലേ
ആഹ് ആഹ് ആയി വരുന്ന് മൂന്നേകാല് എങ്ങാണ്ട് ആയല്ലോ മൂന്നേ അര മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേക്ക് വരും ഉം ഉം ഉം പിന്നെ ഇന്ന് എങ്ങും പോയില്ലിയോ
ഇല്ലിയ ഇന്ന് എങ്ങും പോയിട്ടില്ല ഇന്ന് മഴ അല്ലേ ഉം മഴയാണേനും പിന്നെ ഇന്ന് വെള്ളിയായി വെള്ളിയാഴ്ച്ചല്ലേ
ആഹ് അത് ശരിയാ ആഹ് ഉം ഉഹ് ഉം
പിന്നെ എന്നുണ്ടെങ്കില് പണിക്കാര് വെരുച്ചിട്ടിരുന്ന് അവർ വന്നുല്ല അവര് മഴ ആയ കാരണം അവരും വന്നീല്ല
ആഹ് അവരും വന്നില്ല ഇനിയിപ്പോ എന്നാ ഇനിപ്പോ
എന്നാന്ന് അറിയില്ല രണ്ടു ദിവസം കൂടി മഴയില്ലാതെ കിട്ടിയാ മതിയായിരുന്നു
ആഹ്
പക്ഷെ അവര് വ ഇവിടുന്ന് മഴയായ കാരണം വേറെ എവിടെ പോയി ഏറ്റു പണിയെ
ഉം ആഹ് അന്നേരം അതും കഴിഞ്ഞിട്ടല്ലേ ഇനി അവർക്ക് വരാൻ പറ്റൂ
ഉം മഴ കൊള്ളാത്തോടത്ത് ഇണ്ടാവും പണിയെ
ആഹ്
ഇപ്പൊ നമ്മുക്ക് മുറ്റത്തല്ലേ നമ്മള് നിർബന്ധിച്ചിട്ട് ആഹ് അവര് വിളിക്കാനും വയ് യാ അഥവാ മഴ പെയ്താല് ഒന്നാക കലങ്ങി പോകും ചെയ്യും
ഉം ഇനിയിപ്പൊ കൊറച്ച് ദിവസോടൊക്കെ കാണുവായിരിക്കും
ആഹ് തുടങ്ങിയല്ലേ സമയം ആയല്ലോ
ഉം
ജൂണോട് കൂടി ഞമ്മളൊക്കെ സ്കൂൾക്ക് പോയിരുന്ന കാല് പ്പ് ജൂണ് തൊർക്കല് സ്കൂള് തൊർക്കല് മഴയും കൂടിയായിരുന്നു
ഉം ആന്ന് ആന്ന് പിന്നെ കൊറെ മരം ഒടിഞ്ഞ് വീഴും ക്കോ അതൊക്കെയായി
ഞമ്മളൊക്കെ പോയിരുന്ന കാലം രസള്ള കാലയേന്ന്
ഉം ഓര് ഒരു സുഖ ഇല്ല എന്തോ പോലെ ഉം ഉം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻ നമ്മുക്ക് പ്രായമായി രുന്നതിൻ്റെ ആന്നോ കാലം മാറുന്നതിന്റെ ആന്നോ
അല്ല അന്ന് ഞമ്മളൊക്കെ പഠിച്ചിനെ കാലത്ത് എന്ത് രസ ന്ന്. ഇപ്പം ഫുള്ള് കുട്ടികള് ഇപ്പം മൊബൈലാ അങ്ങനെ ഫ്രണ്ടിപ്പോ കാര്യം ഒന്നുമില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോകൻ വീർപ്പു മുട്ടിയാ ഓടുന്നത് ഇല്ല് ഉം എന്റെക്കെ കല്യാണം ആയനൊക്ക്യാ ഒരു മൊബൈല് കയ്യികി അതുവരെ ഇത് എങ്ങനാ ഉപയോഗിക്കുന്നേ പോലെ ആഹ് എന്തുവാ സംഭവെന്നും പോലും അറിയത്തില്ല
ഞങ്ങളോടൊക്കെ ലാന്റ് ഫോണോയിരുന്ന്
ആഹ് ഞങ്ങക്കും അതുതന്നെണ്
ഉം
അയിനകത്ത് പിന്നെ എന്തോ കുത്താന
ആഹ് ഉം അന്നൊക്കെ ഗൾഫ് ഫ്ക്ക് വിളിക്കണന്നുണ്ടങ്കില് കാർഡ് വാങ്ങികൊണ്ടന്ന്ട്ട് ചൊരണ്ടീട്ട് അയില് ല്ലെ ബോട് വെച്ചിട്ടേ വിളിച്ചിരുന്നത് ഇപ്പൊ
ഇല്ലാര്ന്നു നി
ആഹ്
ഉം ആഹ്
അപ്പോ ഇപ്പോ അതൊന്നും വാണ്ട ഇപ്പം കാണണന്നുണ്ടങ്കിലും അപ്പൾക്ക് അപ്പള കാണാം. ഓരോരോ കാലങ്ങളെ
ഉം ഇപ്പോ ഒരു കോള് വിളിച്ച് കഴിഞ്ഞാ അപ്പർത്ത് ആളെ കാണാം
ഉം അന്നത്തെ കാലാണ് നല്ല കാലട്ടെ ഞമ്മള് ള്ള കാലാണ് നല്ല കാലം ഞമ്മള കാലം
ആന്ന് ആന്ന് ആന്ന്. ഇപ്പ എന്തോ ഏതോ പൊറത്തോട്ട് എറങ്ങാൻ പറ്റുവോ പെരകക്കത്തിരിക്കാൻ പറ്റോ ഒന്നും പറ്റാത്ത അവസ്ഥയ
ഉം ഇപ്പത്ത കുട്ട്യോള് കാന്ന്ണ്ടങ്കിലും ഞമ്മളെ കു കുടുംബക്കാരറീലല്ലോ റിലേൻസിനൊന്നും അറീലല്ലോ
ഉം മറ്റേതാങ്കില് എല്ലാ ബന്ധുക്കളെ അറിയാം നമോ ത് ഓണത്തിന്‌ നുള്ളി പെർക്കി എല്ലാരും അറിയേ ചെയ്യ എല്ലാരെയും കാണേ ചെയ്യ എന്തേലെക്കെ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും വരവും
ഒക്കെണ്ടാവും എന്തെങ്കിലൊരു കല്യാണ വിരുന്ന എന്തെങ്കിലും പോയാലും നമ്മളെല്ലാരും കണ്ടുപോരി ഇ ഇപ്പോ ആര് പോയാലും എല്ലാരും ഈ ഫോണ്ക്ക് നോക്കിയിരിക്ക്ണ്ടാവും
ആന്ന് ആന്ന് ആന്ന് ഇപ്പ എവിടെങ്കിലും നമ്മള് ഇപ്പരു ഹോസ്പിറ്റലിൽ പോയാല് അല്ലെങ്കിൽ ബസ്റ്റോപ്പിലോട്ട് ചെന്നാല് ഇതെക്കെതന്നെ പിന്നെ നടക്ക്‌ന്നെ ഉം ഉം ഉം
ആഹ് സ്വന്ത് സ്വന്തം ഒരു വീട്ട് വീട്ട്ലുള്ള ആൾക്കാരന്നെ മാണന്ന്ണ്ടങ്കില് നമ്മളെ പെര എട്ത്ത് നിക്ക്ണ്ടാകും പക്ഷെ ഞമ്മളെ കണ്ടിട്ടുണ്ടാവുല ഏഹ് ഇല്ല ഈ ഫോണിലാണേയ്ക്കാരം
ഉം ഉം ഉം
അതാണ് അവസ്ഥ ഇനി എവടെത്തോവം ഉം ഇഞ്ഞ് എവടെത്തോവം ഈ കാലം
പണ്ടൊക്കെ ഞമ്മളെ പണ്ടൊക്കെ നമ്മടെ അച്ഛനും അമ്മക്കൊള്ള കാലത്ത് നമ്മളല്ലാവരും കൂടിയിരുന്ന് കാര്യം പറയും കളിക്കും ളിയും ചിരിയും ഇപ്പൊ അതൊന്നും ഇല്ല അമ്മയ്ക്കൊരു മെബൈല് അച്ഛനൊരു മൊബൈല് മക്കക്ക് മൊബൈല് എല്ലാർക്കും മൊബൈല് ഇപ്പൊ നമ്മള് മൊബൈല് മാറ്റ് നിർത്തി സംസാരിക്കാൻ ചെന്നാലും അവർക്കൊട്ട് സമയുംല്ല
ഉം നേരം വാണ്ടെ അവർക്ക്
ഉം
ഏത് ഇങ്ങത്തെരു കാലം പിന്നെ വല്ലാത്തൊരു പോ ക്കന്നെണ് കാലങ്ങള് പൊയ്ക്ക്ണത്
മറ്റേത് പന്തളിക്കാനും ഇപ്പളും പന്തളിക്കാനൊക്കെ വൈകുന്നോരം ഇന്റെ മോനും പോവും പക്ഷെ എന്നാലും അത്ങ്ങ്ണ്ട് കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചിങ്ങാണ്ട് ഈ ഫോണ്ക്കാണ് മണ്ടണത്
ഉം
ഇപ്പൊ ഫോണിൽ ഇണ്ടല്ലോ എന്തൊക്കെ ഗെയിമുകൾ ഉണ്ടല്ലോ
ആഹ ഉണ്ട് ഉണ്ട്
ആഹ് ഇപ്പ അയിലൊക്കെണ് ഇപ്പൊ ഗെയിമിലൊക്കെണ്‌ ഇപ്പം പേട്യാണ് ഇപ്പത്തെ മക്കളൊ ഉം ഞമ്മളെ കാലൊക്കെ ആകുമ്പോ ഞമ്മളൊക്കെ ഞാ ഞമ്മളെ മക്കള് നോക്കോന്ന് ആർക്കറിയാ
അത് അന്നേരം അറിയാം നമ്മുക്ക് വേണ്ടി നമ്മളെന്തേലും മാറ്റിവെച്ചാൽ നമ്മുക്കു കൊള്ളാം
ഉം ഞമ്മള് നമ്മളെ മ ഉപ്പാനിം ഉമ്മാനിം ഒന്നും നോക്കിയ കാലല്ല
ഉം അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ കൂടെക്ക കാണും അല്ല പ്രതീക്ഷയല്ല ഒരു ഉറപ്പ് തന്നെ ഉണ്ടായിരുന്നു
ഉം മക്കളുണ്ടാവുന്നുംള്ള ഞമ്മക്ക്‌ ആര് ഇപ്പ തന്നെ ഞമ്മള് വിളിച്ചാ വരോ ഒന്ന് വാട നമ്മ ഇന്റെ കൂടെ വാടാന്ന് പറഞ്ഞ വി ചാ വരോ ഉം ഇങ്ങട്ട് വിളിച്ചാ അങ്ങട്ട് പോവും
ഏയ് വരണെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തേലും ഒരു ഇത് കൊടുക്കണം വാങ്ങിച്ചാ ഇന്നത് തരാം വന്നാ ഇന്നത് തരാം ഉം
തരാ ഏതെങ്കിലും ഓർഡർ ചെയ്യും ഞാൻ വന്നൽ ഇന്നത് തരോന്ന് ആഹ്
അന്നേരമാണ് വരുന്നത് ചെറുതും കണക്കാ വലുതും കണക്കാ എല്ലാം കണക്കാ ഉം ഉം ഉം ഒടനെ അതാ ചോദിക്കുന്നെ നമ്മളൊക്കെ ഇതുപോലെ എത്ര പറഞ്ഞേ പറഞ്ഞിട്ടുണ്ടോ വല്ലം തന്നാ തിന്ന് തിന്നാ
ഉണ്ടെങ്കിലോ ഇള്ളേക്ക് വെല്യ ഡ്രസ്സ്‌ വേണം ഉം അത്രതന്നെ ഒള്ളൂ
ഉം ആന്ന് ആന്ന്
ഇപ്പത്തെ കാലത്ത് മക്കക്കു പേടിയും ഇല്ല്യ ഞമ്മളാണ്ട് പറഞ്ഞ ഇങ്ങണ്ട് പറയും ഓര് ഉം ഉം പേട്യേന്ന് അന്നൊക്കെ ഇപ്പ എത്ര പൈസ വാണ് ന്ന് പറഞ്ഞ നമ്മള് അത്‌ കൊടുത്തിരിക്കണം അല്ലാന്ന് എന്തേലും ഇണ്ടെങ്കിൽ പിന്നെ അവരെ പുടിച്ചാ കിട്ടൂല
ഇല്ല ഇല്ല ഇല്ല
എന്താ ആകു ആവോ പിന്നെ പിന്നെ പരക്കനെ കേറുവോ
ഉം പിന്നെ നമ്മുക്ക് സത്യം പറഞ്ഞ ഞമ്മക്ക് അറിയത്തില്ല ഇവടെ അടുത്ത് എങ്ങനാ പെരുമാറേണ്ടത് എന്നൊരു രീതി കിട്ടുന്നില്ല നമ്മളെല്ലാം പണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ചിക്കുന്ന പോലെ ഇവരെ കൊഞ്ചിക്കച്ചെന്ന യവടെ അന്നും ഏക്കത്ത ഇല്ല
നമ്മള് ക്രിഞ്ച എന്ന് പറയുമ്മ് വേണെങ്കിൽ
ഉം
ഈ
നമ്മള് പറയണ തന്നെ ഞമ്മക്ക് എന്തെിലും പറയണ തന്നെ ഞമ്മള് തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ അത് കളിയാക്കാനായിട്ട് അവര് ഇരിക്കും
ഇല്ല മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് രീതിൽ ഒറ്റ നിപ്പ അങ് നിക്കാനേ പറ്റൂ ഇപ്പ അയ്യ ഇവിടെ എന്റെ മോടെ എടുത്തായാലും ഓ ചില സമയത്ത് പിടിച്ചാ കിട്ടത്തില്ല ഓരോന്നന്ന് പറയുന്ന കേട്ടായിരിക്കും ഞാൻ വിരാക്കും അതൊക്കെ വെച്ച് ഞാനൊക്കെ എന്ത് പാവമായിരുന്നു
അതന്നെ ഞമ്മക്കൊന്ന് എവിടുക്കും പോവാന എനിക്കൊക്കെ നല്ല ഓർമണ്ട് ഞ ഒരു എവടുക്കും ഞങ്ങ പറഞ്ഞ കുല്ല് ഒരു ഇതിന ഒരു ആാവശ്യ ഒരു എന്റെ ഫ്രണ്ട്സിന്റെറെോടുക്കക്ക് പോയാണ് ഞാൻ അവിടെ പോയി വന്നിട്ട് ഞാൻ കുട്ടികള കൂടെ പോയി പിന്നെ അങ്ങനെ തിരിച്ച വരാൻ വരുന്ന നേരരെ മഴുതിയപ്പ ഇന്റെ ആദ്യ കൂടെ തന്ന അവരോടെ പോയി ചോദിച്ചപ്പ അവ അവള് പറഞ്ഞാല അവള് ഫ്രണ്ട്സിന്റെറെയോടെ പോയതാണെന്ന് ഞാൻ വരുമ്പോ ആഹ ഈ പണ്ട് പാടിയായിട്ട് ഇങ്ങനെ ഞാൻ ബേക്ക് കൂടി വന്ന് കേറി കേറി അപ്പൊ ആഹ എല്ലാം ഒ അടി കിട്ടി എനിക്ക് മടലും കൊള്ളിയും ഇപ്പൊക്കെണ്ട മക്കളെ പറഞ്ഞ വച്ചാ പറ ഒ ഒന്ന് പോയാല് ആ അവര അവരെ വൈക്ക് പോവ പോകുമ്പോ പൈസ വേണം ഞ അവർക്കൊക്കെ നഞമ്മക്കൊന്നും തരൊന്നുമല്ല എന്നാലും നമ്മള് പോയാലേ കുറ്റം
ഉം എറെ കൂടെ പൈസയുംങ്ങോട്ട ചോദിച്ചാ തീർന്ന
ആഹ
ഇപ്പത്തെ കാലത്ത് ബസ്സിന് പൈസ അന്നത്തും ബസ്സിന് പോകുമ്പോം ബസ്സിന് പൈസട്ടിന്നനേ ഇവിടെ പൈസ ഇല്ലേ നടന്നു കഴക്കോളിന്ന് പറ
ഉം ഉം
ഇപ്പ അത് ഉ ഉ അതില്ലന്നുണ്ടെങ്കില് പിന്നെ പരൽ തിരക്കായി
ഉ
ശാലം പോണ പോക്കെ
ഉ വരാറായോ അവിടെ
ഇല്ല കുറച്ചും കൂടി ചെയ്യും സ്കൂൾ വിട്ടത്തില്ലേ മൂന്നേരക്ക്ള്ളൂ പറഞ്ഞു വസിഞി
വിടാറായി ആ് വിടാ പ്രായ സമയ ഇപ്പോ ഇവിടെ മഴ മഴക്കോളൊക്കെ ചയറി കൊള്ളുന്നു ഉ
വേ വരഞ്ഞൊരു ലക്ഷണംണ്ട്
ഉം ഉം എപ്പ വേണേലും വരാ
ഉം മ ആയല്ലോ സമയയല്ലോ മയന്റെ ജൂണോട് കൂടി കൊ ടിം വടിം യൂിഫോമു നനയലും ഒക്കപ്പാടെേ ഉള്ള നമ്മള് സ്കൂൾപോക്ക്
ഉം ആഹ് ഓ പിന്നെ ചെളി വെള്ളത്തിനകത്ത് കളിച്ച് വാരി
പിന്നെ ഇടി വെട്ടുമ്പോ ആ ഇടിയൊക്കെ വെട്ട ണ്ടെങ്കിൽ നമ്മൾ ഓടും
ഉം ഇടിയൊക്കെ ഭയങ്കര പേടിയാ, ക്ലാസ്സ് റൂമിലൊക്കെ, എന്തോരു നിലവിളിയാ പേടി ഇല്ലെലും കൂടി നില വിളിക്കും
ഉം ഇപ്പത്തെ മക്കൾക്ക് ഇടിയും പേടില്ല ഒന്നും പേടില്ല.
മ് മ് ഉം, ന്ന പിന്നെ ശരി, ശരി ആഹ് ആഹ് ഓക്കെ